ഹലോ കേക്കുന്നുണ്ടോ
അതയ കേൾക്കണ്ട് എന്താക്കാ
ആഹ ഞാന ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിപ്പാ ഇയാളോ
ഞാൻ എപ്രയറെ കഴിഞ്ഞിട്ടിരിക്ക
ആ പിന്നെ സുഖ ആണോ
ഓ സുഖമായിട്ടിരിക്കുന്നു
ജോലിയ കഴിഞ്ഞു
ജോലി ഇ അടിച്ചു വരാണ്ട് തുടിക്കാണ്ട് ഒക്കണ്ട് ഒരു ഒരുപാട് അ നമ്മൾ ഞാൻ പുൊറത്തുന്ന് വന്നുതു ഉ
ആഹാരൊക്കെ കഴിച്ചോ?
ഓ ശുദ്ധ മലയാളാണല്ലോ?
ആ മനസിലാവുന്നില്ല?
മനസ്സിലാവണ്ട് അല്ല ശുദ്ധമല ആണല്ല ആണല്ലാന്ന്റിയ.
അത്ര ശുദ്ധ മലയാളം ഒന്നും അല്ല കൊറച്ചൊക്കെ.
ശുദ്ധിയാണല്ലേ? ഉം
ഇയാക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പറയുന്നെ?
ഓ നല്ലോന്നതിരിയു
ആ എനിക്ക് ചില വാക്കുകൾ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്നാലും കൊഴപ്പമില്ല.
എന്റെ തിരീലല്ലേ?
ഞ ഇയാൾ ഇപ്പ തരിയുന്നില്ലാന്ന് നമ്മള എവിടെ മനസ്സിലാവുന്നില്ലന്ന് പറയും.
രണ്ടും പറയും മനസ്സിലാവുന്നില്ലാന്നുള്ള ശുദ്ധമലയാള തിരിയുന്നില്ലന്ന് പറയുന്നത് നോർമല് തള്ളേരും പറയുന്നത്
ആ പിന്നെ എന്തൊക്കെയുണ്ട് ആഹാരം കഴിച്ചാരുന്നോ?
ഓ നിങ്ങക്ക് എവിടെന്നെ സ്പെഷ്യൽ?
സ്പെഷ്യൽ ആയിട്ട് അങ്ങനെയൊന്നു ഇല്ല. കൊറച്ച് കൂന്തൽ കിട്ടി അത് കറി വെച്ച് തോരൻ വെച്ചു. പിന്നെ ഒരു രസം വെച്ചു. കണവ കൂന്തൽ
കൂന്തലൊ?
ആ അത് കൊറച്ച് തോരനും വെച്ച് കറിയും വെച്ച്. പിന്നെ ഒരു രസം ഒരു തോരൻ മതി. ആ ആ ഇനി പിന്നെ ബ്രോനൊക്കെ വരുമ്പോ വേണെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുത്താ മതി. അവരെ കാര്യങ്ങ് കഴിയും ആ
ഉം
ഞാം ആഹാരം കഴിച്ചിരുന്നോ?
ഓ ആഹാരം കഴിച്ചതാ.
ആ ഇനി എന്തേങ്കലും ജോലി ഉണ്ടോ? അതൊ ഫ്രീ ടൈം ആണൊ ഇനി?
ഫ്രീ ടൈമ് ഒക്കെ തന്നെയാണ് ജോലിയൊന്നുമില്ല.
മഴയൊക്കെ ഇണ്ടോ?
മഴ എപ്പളില്ല. മഴ പെയ്യാനുള്ള ഇങ്ങനെ ഒരുക്കണ്ട് എടുക്കണ്ട് ഇരുള് വെക്കെണ്ട് മുറ്റത്ത്
ആ ഇവിടെ ഇപ്പ നല്ല വെയിലാണ്. ഇടയ്ക്കിടക്ക് മഴ വരും ഇടക്കിടക്ക് വെയിൽ വരും മാറി മാറന്നിപ്പുണ്ട് കാലാവസ്ഥ.
ഉണ്ട് ഇപ്രാവശ്യം മഴ കുറവാണല്ലോ?
ആ എന്താ അല്ലെങ്കിൽ ഉള്ള സ്കൂൾ തുറപ്പിനെ അപേക്ഷിച്ച് ഇപ്പ മഴ കുറവാണ് അല്ലെങ്കിൽ കുട്ടികക്ക് സ്കൂളിൽ പോകൻ പറ്റാത്ത രീതിയിലല്ലേ മഴയും ഇടിയും ബഹളവും ആയിരിക്കും.
അതന്നെ.
ചിലപ്പോ ഇനി ഓണം ടൈമിലൊക്കെ മഴ പെയ്യുവായിരിക്കും.
അതെ. ശബ്ദം ക്ലിയർ അല്ല
പിന്നെ എങ്ങനെ പാചകൊക്കെ ചെയ്യുവൊ ഇയാള്?
ഞാനോ? പാചകം ഞാൻ പറഞ്ഞില്ലേ എന്താണ് മീൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കും
ആ അല്ല വെറൈറ്റി സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വെയ്ക്കോന്ന്
ഞാൻ ഒറ്റയ്ക്ക് പപ്പ്സ് ഉണ്ടാക്കിണ് മുട്ട പപ്സ്
ആ
ഉണ്ടാക്കിക്കണ് ഒറ്റക്ക്
ആ
പൊരിച്ചതുമ്മേനു ഉണ്ടാക്കിത് ഞാനാരുന്നു
ആ ആ ആ
പൊരിക്കാൻ ആയിട്ട് പൊരി അങ്ങനെ അറിയില്ല ചിലപ്പോ കരിഞ്ഞോം ചെലപ്പോ തീരെ വെവുല എന്തോ ആവും അത ഉമ്മനെ വിട്ടെടുത്ത നിങ്ങളെ വിഷുക്കെ കഴിഞ്ഞില്ലേ
എന്താടാ
വിഷു എല്ലാം കഴിഞ്ഞില്ലേ
ആ് വിഷുവല്ലാം കഴിഞ്ഞ അടുത്ത് ഓണം വരെയാണ് ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി അങ്ങോട്ട്.
ഉം ഓണത്തില്ലേ
ഉത്സവം പോലെയാണല്ലോ എല്ലാവരും ഫ്രണ്ട്സ് വീടിനടുത്തുള്ളോരെല്ലാരും ആയിട്ട് അത്തപ്പൂടലും ഓണാഘോഷവും ബഹളായിരിക്കും.
ശെച്ചായിക്കില്ലേ
ഡ്രസ്സ് എടുക്കണം തയ്പ്പിക്കണം അങ്ങനെ ഭയങ്കര ബഹളായിരിക്കും. ഉം ഞങ്ങക്കിവിടെ ബെ പെൺകുട്ടിയക്ക് മാത്രയിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ക്ലബ്ബോക്കെ ഇണ്ട്. അപ്പം നമ്മള് തന്നെ എല്ലാം ഓണത്തിനും കൃ സ്മസിനൊക്കെ പ്രോഗ്രാംസ് അങ്ങനെ നടത്തും. നമ്മള് തന്നെ ഒര് ഉം പൈസയൊക്കെ പിരിച്ച് കളക്ഷനൊക്കെ എടുത്ത് ആ ഇത് കൊറച്ച അത്യാവശ്യം നല്ല രീതിയിൽ നടത്താറുണ്ട് പ്രോഗ്രമക്കെ. ഡാൻസും വടംവലിയും അങ്ങനെ കൊറേ പ്രോഗ്രാംസ് ഒണ്ടായിരിക്കും.
ജസാണല്ലേ.
എന്താടാ.
രസമാണല്ലേ.
ആണ് പിന്നെ നമ്മുടെ ഈ നല്ല പ്രായത്തില് ഏഹ ഈ പിള്ളേരെ കൂടെയൊക്കെ കിട്ടുന്ന സമയല്ലേ ഇനി ഭാവിലിരുന്ന് ആലോചിക്കുന്ന ഏറ്റവും നല്ല ഓർമ്മകളാണ്. അതായിരിക്കുല്ലോ.
അതന്നതന്നെതന്നെ. സെയന് നി എപ്പളാ വരാ സെയിൻ മോനഎപ്പളാ വരാ
അവന് ന്നി വൈകുന്നേരം ആവും. ആ മൂന്നരെക്ക ആവും. ആ പിന്നെ വേറെന്താ? ജോലിയൊക്കെ ആയി. ഉം ഇയാള് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
ഞാനോ ഉം തയ്ക്കും. ഒന്നുല്ല്യ കേറിയ കീറിയതൊക്കെ തയിക്കോളൂ.
ഓ അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞു പരിപാടികൾ. ഉ എന്നാലും സ്വന്തമായിട്ട് അല്ല ഇപ്പം എനിക്ക് ഞാൻ തയ്ക്കുന്ന ഒരാളാണല്ലോ അപ്പൊ എന്റെക്ക ഇവിടെ നിറയ ഇങ്ങനെ കുഞ്ഞു കു കുഞ്ഞു കുഞ് അടിക്കാൻ തന്നെ നിറയ പേര് കൊണ്ടുവരും. അപ്പൊ ആ അടു ത്തുള്ള ആൾക്കാര് കൊണ്ട്വരും. ഈ ചെറിയ ചെറിയ ഇതൊക്കെ അടിക്കാന്. അല്ല ഞാ പൈസ അങ്ങനെ വാങ്ങല അല്ല ഞാ പറഞ്ഞ അപ്പൊ നമ്മള് സ്വന്തയിട്ട് അറിഞ്ഞിരുന്ന നമുക്ക് അത്രയും അതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുല്ലോ.
അതാണ് അതാണ്.
ഉം. അല്ല ഈ ചെറുതായിട്ട് ചെറുതായിട്ട് അടിക്കുന്നേനൊന്നും പൈസ അങ്ങനെ ഞാ വാങ്ങാറില്ല.
വാങ്ങാറില്ലേ.
ഇല്ല ഇല്ല കാരണം കുറച്ചൊക്കെ ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് അങ്ങനെ നമുക്ക് ഭയങ്കര എഫോർട്ട് ഇട്ട് കഷ്ടപ്പെടുത്തക്കുന്നെന്നും അല്ലല്ലോ അതൊണ്ട് ഞാ പിന്നെ വാങ്ങറില്ല. ഞാൻ അല്ലാതെ ചു ദാറോ ബ്ലൗസ അങ്ങനെ എന്തെങ്കിലു തൈക്കാണെങ്കി അതിനനുസരിച്ചുള്ള ഞാൻ ചുരിദാർ ബ്ലൗസ് പാവാട ഉടുപ്പ് മി ടി അബ്രല കട്ടു ചുരിദാർ അങ്ങനെ ഏകദേശം എല്ലാം തയ്ക്കാറുണ്ട്. പിന്നെ ബ്ലൗസ് പൊറത്ത് തയ് ച്ച് കൊടുക്കാനൊരു മടി. അതിനുള്ള ഒരു ധൈര്യം ഇല്ല. ശരിയായില്ലെങ്കിലോ എന്നുള്ള ഒരു ചിന്തയല്ല ഡ എനിക്കുള്ള ബ്ലൗസ് ഒക്കെ ഞാൻ തയ്ക്കാറുണ്ട്
പക്ഷെ ഞാൻ തയ്ക്കാൻ പഠിച്ചത് വലിയ വളരെ നല്ല ഒരു കാര്യയിട്ടാണ് വിചാരിക്കുന്നത് ന്ന് വെച്ചാ ഇപ്പൊ പുറത്തൊക്കെ ഭയങ്കര റേറ്റ് ആണ്
ഒന്ന് ജസ്റ്റ് ഒന്ന് മേലക്കൂടി അടിക്കാൻ വരെ വലിയ
നന്നായിട്ട് നന്നായിട്ട് വാങ്ങുന്നുണ്ട് പുറത്തുള്ളവരൊക്കെ പൈസ അതും പിന്നെ ഇപ്പൊ മുക്ക ബോട്ടിക്കും സ്റ്റേസും അങ്ങനെ നിറയ കടകൾ ഷോപ്പിംഗ ഒക്കെ ഇണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ട് ന്നാലും നല്ല എമൗണ്ട് ആണ് സ്വന്തയിട്ട് പഠിച്ചു കഴിഞ്ഞ പക്ഷെ അത്രയും ഒരു നമ്മളിപ്പോൊഒരു രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് വാങ്ങുന്ന ഡ്രസ്സൊക്കെ നമ്മൾ തയ്ക്കുകയാണെങ്കിൽ ഈ തുണി എല്ലാം കൂടെ ഒ ആയിരം രൂപക്കകത്ത് നക്കും നമുക്കതാണ് ലാഭം ആ പിന്നെ ഇയാളും സമയം കിട്ടുമ്പോ എ എന്തെങ്കിലുമൊക്കെ യൂട്യൂബൊക്കെ നോക്കി തയ്ക്കാനൊക്കെ പഠിക്ക്ക്
ഞാൻ നോക്കിയനു ഞാനടെ ഒരു എന്തേനു ഒരു മക്കന അടിച്ചേനു മക്കനല്ലേ മുഖ മക്കനാ
ആ അറിയ അറിയാം
അത് അടിച്ചിനു
ആ
അങ്ങനെയൊക്കെ അവസ്ഥൽ ഇൻട്രസ്റ്റില കേട്ടോ അടിക്കാൻ പഠിച്ചൻ തുടങ്ങിയപാട് അപ്പൊ അത് ഷെയർയി
ആ നമ്മൾ എന്തെങ്കിലുക്കെ സ്വന്തായിട്ട് ഡ്രസ്സ് തയ്ച്ച ഇടുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മടിയ തോന്നും ഈ നടുവേദനയോ നമ്മള് തയ്ച്ച് തയ്ച്ച് കുറച്ച് ദിവസം കഴിയുമ്പോ ചെറുതായിട്ട് മടി തോന്നണം തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ തായിും ഭയങ്കര ഇൻട്രസ്റ്റ് അതിലോട്ട് തോന്നും ആ എനിക്ക് പിന്നെ അല്ല ഞാൻ തയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റന് തയ്ക്കും ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ചക്കെ മിഷീന്റെ അടുത്തേ പോവാതിരുന്ന പിന്നെ ഒന്നേും തുടങ്ങാൻ കുറ കുച്ച് പാടായിട്ട് തോന്നും പിന്നെ മോനം പ്രസവിച്ച ശേഷം നടുവേദന പ്രശ്നങ്ങളൊക്കെ ണ്ട് അങ്ങനെ ആ അത് തയ്ക്കുമ്പോ നമുക്ക് നവേദനക്ക അല്ലായിരുന്നു സിസ്റ്ററി ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇഞ്ചക്ഷൻ എടുക്കുന്ന നടുവിലല്ലേ അതിറെ ബുദ്ധിമുട്ടൊക്കെ ഇണ്ട്
ണ്ടോ
ആഹ കൊഴപ്പില്ല എന്നാലും ആ ഇപ്പഴും ഒണ്ട് എന്നച്ചാ ഴും കാണൂല ഈ തയ്ക്ക്ന്ന കൊറേ ഓവറായിട്ട് ഇപ എന്റെ ഒരു ഡ്രൊക്കെന്ന് പറയ്മ്പ ഞാൻ ചെൽ പ്പോ ഒരു ദിവസം ഫുള്ളായിട്ട് രൈ നൈ രാത്രി ഫുള്ളായിട്ടൊക്കിരുന്നായിരിക്കും ത അപ്പൊ എനിക്ക് നന്നായിട്ട് വേദന വരാറൊണ്ട് പിന്നെ കടന്ന ഓരൊർ കൊക്കൊറങ്ങ്യെഴിക്കുമ്പോഴത്തേക്കും ശരിയാവും
ഓർഡ്രൊക്കെ കിട്ടണ്ടോ
എന്റെ വീടിനടുത്തുള്ള എ ഇപ്പൊ ഞാൻ ഞാനും ഞാനും ഭർത്താവും മോനും ഒര ടുത്താണ് താമസിക്കുന്ന അപ്പൊ എന്റെ അമ്മേടെ വീടിന് അവിടെ ഒള്ളവരൊക്കെ തക്കാൻ തരും അങ്ങനെ തയ് ച്ചൊടുക്കും പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ഏറ്റോ കൊറവോ കണ്ടാലും നമ്മള ഒന്നും പറയാത്തവർക്ക് നമുക്ക് തച്ച കൊടുക്കാൻ തോന്നും അഡ്ജസ്റ്റ് ആയിട്ടെ അല്ല എന്തെങ്കിലും ഒണ്ടെൽ നമ്മള തന്നെ ഇതാക്കി കൊടുക്കോല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കും കൂടുതലും ഫ്രണ്ട്സ് കൂട്ടുകാരി ഒക്കെയാണ് തരാ തക്കാൻ വേണ്ടീ
ഉ അവരെ കുറ്റം പറഞ്ഞിണ്ടോ എപ്പഴെങ്കിലും
എന്താടാ
ആരെങ്കിലും എപ്പോഴെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ
ആഹ് ആദ്യം ഈ തുടക്കകാല ഫാഷൻ ഡിസൈനും പഠിച്ച ശേഷോണ് തയ്ക്കാൻ തുടങ്ങ്യെ അപ്പഴ്ത്തേക്കും ഈ തുടക്ക കാലത്തൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമ്പോ നമ്മളെ അ ടുത്ത് പറഞ്ഞില്ല ഇങ്ങനെ വേറൊരാളട്ത്തൊക്കെ പോയി പറയും അയ്യോ എന്റെ ഡ്രസ്സിനെ തച്ച് ഇങ്ങനെ ആക്കി തന്നു അങ്ങനെ ആക്കി തന്നൂന്നൊക്കെ പക്ഷെ ഞാൻ എന്റെ അടുത്ത് പർ എല്ലാരം ഇട് ഇടീപ്പിച്ച് നോ ക്കീട്ട് കറക്റ്റ് അല്ലെങ്കി ഞാൻ അത് കറക്റ്റ് ആക്കി കൊടുത്തിട്ടേ വിടുള്ളൂ കാര്ണം വേറൊരാളടുത്ത് അങ്ങനെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി പക്ഷെ എന്നാലും ചെിലവരൊക്കെ പോയി എന്തെങ്കിലുവൊക്കെ പറയും അപ്പൊ ഞഅങ്ങൻത്തൊള്ളവരുടെ ഡ്രസ്സ് ഒന്നും വാങ്ങി തയ്ക്കാറില്ല ഇപ്പൊ
അത് നല്ലതാണ് നമ്മുക്ക് ഒരാൾടെ കുറ്റം ഏറ്റെടുത്തു വക്കണ്ട
ആ നമുക്ക് പിന്നെ അതും ഒരു മനസ് വിഷമാവും അവരെന്തായാലും നമ്മളെ നമ്മുടെ അടുത്ത് ചരിച്ച് കാണിച്ചിട്ട് പോയവരല്ലെ ല്ലേ നമ്മള അടുത്ത് ഒക്കെയാണ് ഇഷ്ടപ്പെട്ടുന്ന് പറഞ്ഞവര് എന്തിനാ അവര അടുത്ത് പോയി അങ്ങനെ പറഞ്ഞേന്ന് തോന്നും
അതെ
ശരിയടാ പിന്നെ വേറൊന്നുല്ല ഞാൻ സമയം കിട്ടുമ്പോ വിളിക്കാം ആ ശരി വെക്ക ആ